ഹലോ ഉം വോയിസ്‌ ക്ലിയറല്ലേ ആ കേൾക്കണ്ട് പറഞ്ഞോളന്തൊക്കെ വിശേഷങ്ങള് സുഖം. ഉം കൊണ്ടോയി.
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം.
ഒരു മണി ഒന്നര
ആ ഒന്നരെക്കെ ആവും.
വർക്കുണ്ടോ വർക്കിലാ?
ആ വർക്കിലാ ഇപ്പൊ കൊറച്ച് ഫ്രീ ഉള്ള സമയായപ്പോ ഞാനിങ്ങനെ നോക്കിയതേനു.
എന്ത് വർക്കാ?
ഞാന് ഹോസ്പിറ്റലിലാ.
അ സ്റ്റാഫായി വർക്ക് ചെയ്യ്വാ?
ആ
പിന്നെന്തൊക്കെ വിശേഷങ്ങള് മയ ഒണ്ടായിരുന്നോ?
ഉം മഴ മഴ ന്നും ബടെ അങ്ങനില്ല ഇന്ന ലെ രാത്രി ഒന്നു പെയ്തു പിന്നെ അങ്ങനെ ഇണ്ടായിട്ടില്ല.
ഓ പെരും മഴ ർഞ്ഞാ അങ്ങനത്തെ മഴ പെയ്ത മിഞ്ഞാന്ന് രാത്രി പെയ്തിത്പോലെ ട്ടോ. ആ ന്ത് മഴ ഇടി ഇടീം മഴയൊക്കെ വന്നു ങ്ങളെ ഞങ്ങൾക്ക് സീറ്റ് സൈഡിലൊക്കെ ഉണ്ടാ സീറ്റുമ്മെക്കൂടെ വെള്ളം ചാടീട്ട് ആര് കോള് ചെയ്താലൊന്നും കേക്കൂല അങ്ങനത്തെ സൗണ്ടാരുന്നു. നല്ല കനത്തിലുള്ള മഴ. കഴിഞ്ഞു ചോറിന്ന ഒപ്പ അങ്ങനെ വെയ് ന്ണ്ട് നല്ല വെയിലന്നുട്ടോ അയിന്റെ എടെ കൂടാണ് വന്നാണ് പെയ്തതാ
ആ ചോറൊക്കെ ആയോ.
ചോറ് കൂട്ടനൊക്ക ആയി കുളിയൊക്കെ കഴിഞ് ഇങ്ങനെ
ആ
ഇരുന്നതാ അപ്പൊ പിന്നെ ഫോണെമെകെ ഞൻ നോക്കീല്ല. മഴയ്ത കൊണ്ടിരിക്കുമ്പോ കോൾ എടുത്തിട്ടും കാര്യല്ലായിട്ട കാര്യല്ലല്ലോ ഓക്കേ കയ്യട്ടെ എന്നിട്ടേ ഇടുക
ആ ഇവിടെ ഒരു മഴയില്ലപ്പോ ഞമ്മളപ്പ നല്ല ഡിഫറൻസ് ഉണ്ടാവും.
ആ നല്ല വെ യില്ലായിരുന്നു രണ്ട് സട്ടോ അല്ല വേനലൊക്കെ പോലായിരുന്നു രണ്ടു ദിവസം. പക്ഷെ ഇന്നലെ പിന്നെ ഇന്നലെ പിന്നെ പെയ്തൊണ്ട് ആ ഇന്നലെ മഴ പെയ്തിരുന്നു ഇന്നലെ പെയ്തിട്ട് പിന്നെ ഒരു പ റ്റി കാലാവസ്ഥയരുന്നു പിന്ന അങ്ങനെ ഇന്നിപ്പോ കൊറച്ചു നേരം നല്ലോണം പെയ്തു. ഇന്നിപ്പൊ കൊഴപ്പില്ല വല്യ ചൂടൊന്നുല്ല.
ആഹ് ഉച്ചക്ക് എന്തെ ഫുഡിനൊക്കെ ആക്കിയെന്നെ.
ഇന്ന് പരിപ്പും തക്കാളിയും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ണ്ടാക്കി പിന്നെ മീൻ പൊരിച്ചു. ഉം അച്ചാറ് പിന്നെ മെയ്ന് ഫസ്റ്റ ടേബിൾമെ എപ്പളും ണ്ടാവും. നായിട്ട് രണ്ട് മൂന്നയ്റ്റം ഉണ്ടാവും അവിത്തന്നെ അത് വാണ്ടിയോൽക്ക് വാണ്ട ക്കാ. ഞാൻ ബോട്ടിലിലാക്കി അവിടെ വെക് ച്ചക്ക്
ആ
ട്ത്തക്കലില്യ. എന്തെങ്കിലൊക്കെ വേണം അല്ലെങ്കിൽ ഏഹ് എരുള്ള സമ്മൻ യോ അല്ലെങ്കിൽ ഒരു രസോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒന്ന് വാണം ഇൻക്ക്. പുളിം എരും ഒക്കെ ഉള്ള സൈസ്. ഞാനെന്ത് ണ്ടാ കാര്യല്യ പിന്നെ മീനയ് ക്ക് പിന്നെ ഇഷ്ട്ടം മീനാട്ടാ ച്ചിരിങ്ങാട്ട് സാധാ ചോറും മീനും കുമ്പളങ്ങാ കറി അങ്ങനത്തൊക്കെ സാമ്പാറൊന്നും ഇന്ക്കിഷ്ടല്ല സാമ്പാറും കഷ്ണം കിട്ടി ട്ടിയാ ഞാൻ തോരം വെക്കും. കുറച്ചു നേരം ഇവർക്കൊക്കെ വാണ്ടിയൊ ഇപ്പം സാമ്പാറ് വെക്കുന്നല്ലാറിയും എനിക്ക് സാമ്പാർ ഇഷ്ട്ടെ അല്ല
ആഹ തോരന ആകുമ്പോ കഴിക്കാൻ പറ്റൂലേ
ആഹ് എല്ലാ പച്ചക്കറിം സാമ്പാറിന് കഷണം വാങ്ങുമ്പോ എല്ലാ പച്ചക്കറിയ ഉണ്ടാവുംലെ അപ്പൊ തോ തോരൻ വെക്കാൻ നല്ല സൂപ്പറാ അങ്ങനെ ഞാൻ അതെ കുറച്ചു തോര വെക്കും ഒതുക്കിയിട്ട്ങ്ങനെ ഉള്ളിയൊക്കെ വയറ്റി ഉണ്ടാക്കിയിട്ട് തക്കാളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെണ്ടാക്കും തേങ്ങൊക്കെ ചെരകി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ്
ആഹ
പിന്നെ എല്ലാ പച്ചക്കറിയ കഴിക്കും ചെയ്യും കുട്ടികളും അങ്ങനെ ആവുമ്പോൾ കുട്ടികളും കഴിക്കും അപ്പൊ എല്ലാ പച്ചക്കറീം കുട്ടികൾക്ക് വയറ്റിൽ എത്തും ചെയ്യും എത്തിയ ഒരു മടിയായിരിക്കും ഒക്കെ
ഉം എനിക്ക് പിന്നെ ഡ്യൂട്ടി ഉണ്ടായൊണ്ട് എന്താ പറയാ കാര്യായിട്ട് ഒന്നും ഫുഡ് ഉണ്ടാക്കാൻ കഴിയൂല ഞാനും ഹസ്ബന്ഡും ഒറ്റക്കെ ആയത് കൊണ്ട് ഞാൻ രാവിലത്തതും ആ രണ്ട് കുട്ടികളുണ്ട് ഞാനും ഹസ്ബൻറും മക്കളന്നെ ഉള്ളോ ഞങ്ങള് വേറെ താമസിക്കാം
ഉം അവരെ പറഞ്ഞു അയച്ചു
ആഹ അപ്പൊ അവരെ നോക്കിയാലും പറഞ്ഞക്കലും പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ ഓക്കെ രാവിലെ ഹസ്ബൻഡും ഹെല്പ് ചെയ്യും അതാണ് ഹോസ്പിറ്റല ആയുകൊണ്ട് നേരത്തെ ഡ്യൂട്ടിക്ക് വരും വേണം അവിടെ അമ്മയ്ക്ക് ഇവിടെ്യ ഡ്യൂട്ടിക്ക് കേറണം
വേറെ ഉ പിന്നെ ചെന്നാല വീട്ടിലെത്തുമ്പോത്തിന് രാത്രിക്കാരം പിന്നെ വയ്യല്ലല്ലോ എത്തിയൊക്കെ ആുവുമ്പോത്തിന് അ അവിടെ ചെന്ന് അവിടെ അടങ്ങിയിയയില്ല അപ്പപ്പോും കുട്ടികള കയം നോക്ക
ആ അതെ ഉ ഇപ്പൊ പിന്നെ അവരൊക്കെ കൊറ കാര്ങ്ങ നോക്കും ഇപ്പൊ ബസ് സ്റ്റാൻഡേഡല്ലേ
ആഹ
ട്വിൻസ് ആണ് രണ്ട് ബോയി ആണ് ആഹ അപ്പൊ അവടെ കാര്യങ്ങള് ഇപ്പൊ കൊറ ഒക്കെ അവ തന്നെ നോക്കും പിന്നെ താ ഇയെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ അതിനനൊക്കെ നൽിക്കണം
ഹസ്ബൻഡിന എന്താ ജോലി
ഹസ്ബൻന്റെ നാട്ടിൽ തന്നെ ആാണ് സിവിൽ സ്റ്റേഷറെ അവിടെ പർട്ടി ഏജന്റ ആയിട്ട് വർക്ക് ചെയ്യാം
ഉം രണ്ടാള ഒരു ഇപ്പൊ
ആ രണ്ടാൾ ഒരുമിച്ച് ഇറങ്ങും എന്റെ ഹോസ്പിറ്റല അടുത്ത് തന്നെയാണ് മുപ്പരമാറക്കെ
ഉം
നടുത്തന സ വിശേഷം
അതല്ലാ കുട്ടികള് വരുമ്പോത്തന തിരിച്ചെത്തുംങ്ങന്നല്ലാം
ഇല്ല ഞാന് ആ അവരാ ആദ്യം എത്തും അപ്പൊ ആ അവര് ഡേ കേറല അതിന് ശേഷം സ്കൂളിനെ നേരെ വണ്ടിയിലിടെ ഒക്കെ എല്ലാംാക്കി കൊടുക്കും
അവിടെ അടുത്തിടെ കേക്കാറുണ്ടാ മങ്ങൾ പോയിട്ട് കൊണ്ടു
ആഹ വൈകുന്നേരം ങ്ങൾ കൊണ്ട പിന്നെ ചില ദിവസങ്ങളില് ഉ് ഇടക്ക് നക്കാനൊക്കെ വരും അപ്പം അമ്മ ഉണ്ടാവുമ്പോ പ്രശ്നല്ല നീന്റെ അമ്മയോ അല്ലെ ഹസ്ബൻഡന്റെ അമ്മയോ ഉണ്ടാവും
ഉ
ഒക്കല്ല ആക്കണ്ട
ചോറൊക്കെ ഉണ്ടാക്കിട്ട് കൊണ്ടപോകലാവൂലേ
ആഹ ചോറൊക്കെ എല്ലാരും വക്കണം
പിന്നെ വീട്ടില് കുത്തുമണ്ടകുന്ന പോലെ ഇപ്പ എല്ലാം കൂടെ ആക്കി കൊണ്ടുപോകാനും പറ്റൂില്ല ആക്കാൻ ടൈമ ഉണ്ടാവില്ല എന്തേരൊക്കെ ഒന്നുണ്ടാക്കിയിട്ട് ഒറ്റും പോവല്ലേ രാത്രി പിന്നെ ന്നിട്ട് വേറ ഉണ്ടാക്കുവ അതാ ഉണ്ടാക്കിച്ച ന്ന
രാത്രി ചെലപ്പോ ഹസ്ബൻറിന്റെ ചപ്പാത്ത്യോ അങ്ങനെ എന്തെങ്കിലും ക്കാണെങ്കിലും അങ്ങനെ ചോറ് രാത്രി അങ്ങനെ കയിക്കൂല
ഉം
ഉം എന്തെങ്കിലുക്കെ ആക്കു രാത്രി ദോശയോ എന്തെങ്കിലും ചെറിയ രീതീല് രാത്ര ചോറു കൊടുക്കും.
ഉം
അങ്ങനെയൊക്കെ പോന്ന്.
പിന്നെ കൃഷികളൊക്കെ ഉണ്ടാ വീട്ടില് അയിയൊന്നും ടൈം ഉണ്ടാവില്ലല്ലോ.
ഇല്ല കൃഷിയൊന്നും അങ്ങനെ എനിക്കിഷ്ടാണ് അങ്ങനെയൊക്കെ സ്വന്തയായിട്ട് കൃഷി ചെയ്യാനൊക്കെ എന്റെ വീട്ടിലുമ്മയുണ്ടാക്കും കൊറച്ചൊക്കെ. എനിക്ക് പിന്നെ അയിന ഒഴിവു കിട്ടാത്തോണ്ട്.
ടൈം ഉണ്ടാവുല്ലല്ലേ. പച്ചക്കറിയെന്നാലും നമുക്ക്. അത്യാവശ്യമുള്ള എന്തേലും കറിവേപ്പ് അങ്ങനെത്തെ ഇതൊക്കെണ്ടപ്പ കറി
ആ ആ അതൊക്കെ ഉണ്ട് കറി അതൊക്കെ പിന്നെ അങ്ങനെങ്ങ് ഇണ്ടാവുമല്ലോ ഉം. അതൊന്നു അങ്ങനെ നോക്ക ക്കണ്ടല്ലോ കറിവേപ്പ് ഇണ്ട്. ആ പിന്നെ കർമൂസ ഇണ്ട്.
മുരിങ്ങ മുരിങ്ങക്ക മുരിങ്ങക്കുണ്ടോ വാഴ തെങ്ങ് അതൊക്കെല്ലേ. പ്ലാവൊക്കെ ഉണ്ടാവൂലേ.
ആഹ് അതൊക്കെ ഇണ്ട് പറമ്പില്.
നമുക്ക് കർമൂസിം മുരിങ്ങീന്നൊക്കെ ഉണ്ടായാ തന്നെ അത്യാവശ്യയെന്നും കൂട്ടല്ലാത്ത ടൈമിലൊക്കെ. ആഹ് ഇണ്ടാക്കാ ചേമ്പ് വെച്ച്. ചേന ചേമ്പ് ചേനെ. ഉണ്ടായത് നല്ലോണം അപ്പൊ പന്ന പന്നികളെ ഉണ്ടായതുകൊണ്ട് അതൊന്നും. ഒക്കെ കേളച്ച് മാന്തി . ഉം ഒക്കെ ഇതായിപോകും . ഒക്കെ കുഴിച്ചിട്ടത് മൂന്ന് പ്രാവശ്യം വന്നു മാന്തി. ഞാൻ പിന്നെ നിർത്തി ഉണ്ടാക്കിട്ട്. വലുതാവൂല്ല അപ്പൊ പിന്നെ ഓരോ ഫ്രൂട്ട്സുകളും തൈകളും അങ്ങനത്തുള്ളളൊക്കെ ഉണ്ട് പിന്നെ വാഴ. തെങ്ങും പ്ലാവുകളും ഒക്കെയുണ്ട് .
ശല്യൊന്നുമില്ല പക്ഷേ ഈ വല്ല്യ ഈ തോ ഓന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ടല്ലോ എലീന്റെ വലിയൊരു അത് വന്നിട്ട് ആ പെരുച്ചാഴി എന്നൊക്കെ പറയും അതിന്റെ ശല്യാണ് എന്തെങ്കിലും ന പാലൊക്കെ
അതും തിന്നാവും കപ്പ പൂള എന്തൊക്കെ അങ്ങനത്തെയൊക്കെ അതുണ്ടാക്കും ചേമ്പ്ഒക്കെ തുരക്കും അല്ലേ ചെലതല്ലേ വല്ല്യ അത് മാന്തുവൊക്കെ ചെയ്യും മടി ഉണ്ടായിരുന്നു അ എന്റെ ഹസ്ബൻഡ് പിന്നെ കൂട് കൊണ്ടെ വച്ചത് കൊണ്ട് പിടിച്ചു നല്ല കമ്പിന്റെ വല്ല്യ കൂടുണ്ട് അതിനായിട്ട് ഉണ്ടാക്കി പ്പിച്ച് കൊണ്ടുന്നേക്കണ് വല്യോരു കൂട് അത് കടിച്ചിട്ട് എഴുത് പടിച്ചു പന്നീനെ പറ്റൂല പന്നിനെയൊന്നും പിടിക്കാനൊന്നും കിട്ടൂല അതിലൊ അതൊക്കെ നമ്മള് പാതിരാക്കൊക്കെ വന്നിട്ട് ഒരു ഫോണും എടുത്ത് കേറി പൊന്നെയാരുന്നു ഇന്ന് രാവിലെ എണീക്കുമ്പോ എല്ലാരും മനുഷ്യന്മാര് പറിച്ചിട്ടപോലെ എല്ലാം ഇങ്ങനെ പ ച്ച് വെച്ചിരുന്നോ അടക്ക മാതിരി അങ്ങ് വരെ പോയിട്ടുണ്ടാവും
ആ പകൽ ടൈമിൽ അങ്ങനെ വരു
പകലില്ല പകമൊന്നുമില്ല ഉം പകല് ഞാൻ കണ്ടിട്ടേല്ലേ ഈ സാധനത്തിനെ
ആ
ഒരു അവര് കൂട്ടായിട്ടാണല്ലോ വ
ആ അതാണ് അങ്ങനെ ആകുമ്പോ പേടിയാണ് ഓല് വന്നിട്ട് ഉദ്രവിക്കും ആ പന്നിയാവുമ്പോ അങ്ങനെയാണ് കുത്തും ഇതാക്കൊക്കെ ചെയ്യും അവിടെ ഫോറസ്റ്റ് ഏരിയെ കാടൊക്കെണ്ട്
നല്ല ഫോറസ്റ്റ് ഇവിടെ കാടും ഇതൊക്കെ ഉണ്ട് അങ്ങനെ വല്ല്യ ഇപ്പൊ അവിടെല്ലാം ആൾ താമസം ഒക്കെ ഉണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാടില്ല അതെങ്ങനാ ഞങ്ങളെ പറമ്പിലും ഞങ്ങക്ക്ന്നെ അൻമ്പത് സെന്റ് ഇണ്ട് ഇവിടെ. ആ പെട്ടെന്ന് പെട്ടെന്ന് കാടു പിടിക്കണ സ്ഥലങ്ങളാണിവിട് നല്ലേ പുല്ലും കാടേ എപ്പളും
കിടക്ക് വൃത്തിയാക്കേണ്ടില്ലേ ഇപ്പൊ മഴയും കൂടിയാവുമ്പോ
എത്ര പെട്ടെന്ന് വളരും ചിട്ടാ ആ പുടിച്ചാ കിട്ടാ രൂപത്തിലുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ആകെ പുല്ല്മൊളിച്ചു കൊണ്ടങ്ങനെ പറമ്പേരെങ്കിലും അങ്ങനൊരു പുല്ലും കാടുംണ്ടാണ് ഒരു സ്ഥലം
ങാ
അപ്പ നല്ല കാടും മൊന്ന്തെക്കേണ് ൻറ അടുത്ത് വേറെ കുറച്ച് പറ മൊഇഞ്ഞ് കെടുക്കുന്നുണ്ട് വേറെ ആൾക്കാർക്ക് അയല്വക്കണ്ട് അവരും വെട്ടിക്കൊക്കെ ചെയ്യും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാച്ചിട്ട് പക്ഷെ അതേപോലെ പിന്നേം വളരും പെട്ടെന്നാണ് വളരും ഉം
പിന്നെ പറമ്പില് തെങ്ങക്കെ ഒക്കെ ഇണ്ടോ?
ആ ഞങ്ങൾക്ക് തെങ്ങും പ്ലാവും ഒക്കെ ഉണ്ട് പാഗണ്ട് രാതിക്കണ്ട് സപ്പോർട്ട്ണ്ട് ഉ ഉം ചക്കേക്ക വക്കക്ക ആവശ്യമുള്ളൊർക്കെ കൊണ്ടോ കൊടുക്കലാ
ആഹ്
അങ്ങനെ അങ്ങേട്ടേപോവല്ല കാലത്ത് നമ്മൾ ഒറ്റക്കൊന്നും ആവുമ്പോ അതൊന്നും ഉണ്ടാക്കി അധികം തിന്നൂലല്ലോ എല്ലാരും കൂടെ ഒക്കെ ആവുമ്പോ രസ്
ആ അതെ അതാ രസം ഞങ്ങൾ അങ്ങനത്ത നെഞങ്ങള് വീട്ടിൽ പോകുമ്പോളെ ഞങ്ങളുടെ പറമ്പിൽ ഒന്നുമില്ല ചക്കയും മാങ്ങയും ഒന്നും ൻ്റെ സ്വന്തം വീട്ടിൽ പോയാൽ അതൊക്കെ കിട്ടും അതെ ഡ്യൂട്ടി ഉം ലീവ് ഇണ്ടാവുമ്പളെക്കെ എടയ്ക്ക് ഇങ്ങനെ പോവും അപ്പോ ഒടനെ എല്ലാരുംകൂടി ചക്ക അങ്ങനെയൊക്കെ വെ വെക്കും. എല്ലാരും കൂടിയാവുമ്പോൾ നല്ല രസമാണേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരാനെ ത്തിമാരും അത്താത്തമാരൊക്കെ വരും ഒരാള് വ വരുന്നുണ്ടെന്ന് പ
പിന്നെന്തൊക്കെയാ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഇന്നാ ഇന്നാ ആയിക്കോട്ടട്ടോ ശരി
ഉ